ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
ആഹ് നല്ല വിശേഷം കേൾക്ക്‌ണില്ലേ
ആഹ് കേൾക്ണ് ണ്ട്
ആഹ്
പിന്നെ എന്താ പൊത്തെ ആഹ് പറയൂ കേക്ന്നില്ലേ?
ആഹ് കേൾക്ണ് ണ്ട് ഇപ്പ കേക്ന്ന് ണ്ട്
ആഹ് എന്താ പത് നമ്മടെ കാല കാലങ്ങള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ലെ നിങ്ങള് നമക്ക് പണ്ട് കാലങ്ങള് ങ്ങനെ ആലോ ആലോയ്ചോക്കച്ചെങ്കിലേ പണ്ടൊക്കെ നമ്മക്ക് ഇങ്ങനെ ഏഹ് നമ്മടെ എന്ത് വയ്യായ്ര് ലോ നമ്മടെ പോസ്റ്റ് ഓഫീസ് വഴി ആയിരുന്നു നമ്മക്ക് നിങ്ങക്ക് അതൊന്നും ഓർമ്മയില്ലേ?
ഉം പിന്നെ അതൊ ലോ അങ്ങനെ ഇവടെ പറിണത് കേട്ടിട്ടുണ്ട് നല്ല ഓർമ്മണ്ട് കാരണം അന്നൊക്കെ എന്തെലും ഒരു പരിപാ ണ്ടെങ്കിലോ ഒരുകുട്ടി പ്രസവിച്ചാലടക്കം ഒരാള് പ്രസവിച്ച കുട്ടി അതൊക്കെ അറിണ ഒര് ഇങ്ങനെ കത്തയച്ച്ട്ട് ഒരു മാസങ്ങള് കഴ് ആഴ്ചകള് അത്രേം ലോങ്ങില് നമ്മള് അറിയോള്ളൂ എന്ത് കാര്യങ്ങളും ഒരു വീട്ടിൽ പരിപാടി നട ന്നാലോ മരിച്ചാലടക്കം നമ്മള് അത്രയും ലോങ് ആയിട്ടേ അറിയുള്ളൂ കാരണം അന്നത്തക്കെ വിവര സംവിധാന ഈ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ങ്കിലുംചെന്ന് പറയണം അതിന്ന അത്ര വാഹനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുംല്ലല്ലോ പ്പോ നടന്ന പോയിട്ടക്കെ ആയിരിക്കും പറയാ അതിനൊക്കെ ഒരു വിവരം കിട്ടണമെങ്കിൽ വളരെ വഴുകിയിട്ട്ന്ന് അറിഞ്ഞിരുന്നത് ഇപ്പൊ ക്കാലക്കുമ്പോ എന്ത് സുഖമാണ് അ ആ കാര്യത്തിലക്കെ
ഓ തീർച്ചയായും പറഞ്ഞ വളരെ ശരിയാണ് ഏ പണ്ട് കാലങ്ങളിൽ ഒരു എന്താ അപ്പ സന്ദേശം അയക്കണമെങ്കില് നമ്മൾ പോസ്റ്റ് വഴിക്കപോയിക്ക എഴുതിട്ട് അത് പോസ്റ്റില ആ പെട്ടിയിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴണ്ടായിപ്പോ പോസ്റ്റുകാരന് അത് എടുക്കുക അത് എടുത്തിട്ട് ഏത് പോസ്റ്റിലേക്കാണോ അയക്കേണ്ടത് അതി അതി ആവശ്യമായ പാക്കേജുകളെല്ലാം ചെയ്ത് ഒരു മാസത്തിനന് ശേഷം രം അതിന്റെ എന്താണ് ആ സന്ദേശം എന്ന അറിയുള്ളൂ അതിനൊരു ഉത്തമ ഉദാഹരണ നമ്മുടെ ഈ ആർമിക്കാര നമ്മുടെ ഈ പട്ടാളക്കാരൊക്കെ നമുക്കൊരുറ്റ ഉദാഹരണ ഇപ്പ ഈ പട്ടാളത്തിൽ സൈന്യത്തിൽ അപ്പൊ ചേർന്നുകൊണ്ട് ഇപ്പൊ അത് മരണപ്പെ പെട്ടിട്ടുണ്ടാവും അങ്ങോട്ട് അവരുടെ കുടുംബത്തിലേക്ക് ആ സൈന്യത്തിലെ ആളുകൾക്ക് ആളുകളായിരിക്കും അതിന് സ ദ്ദേശം അയക്കുക അപ്പോഴ മ മരിച്ചതിന്റെ വിവരം അപ്പോഴും ആയിക്കു അറിഞ്ഞിട്ടുണ്ടാവുക അവിടെ എല്ലാ കർമ്മങ്ങളും അവിടെ കഴിഞ്ഞ് ട്ടുണ്ടാവും അപ്പോഴാണ് നമ്മൾ അതിന്റെ ഏ സന്ദേശം നമുക്ക്റിയാൻ സാധിക്കുക
പിന്നെ അതൊക്കെ പിന്നെ വളരെ ലോങ്റ്റത്തി ഗൾഫിലേക്ക് പോയാലൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും പിന്നെ അവിടെ പോയതും എത്തി ജോലിക്ക് കയറിയന്നോ എത്തിയെന്നോ ഒന്നും നമുക്ക് അറിയ ന്തിഎത്ര ദിവസങ്ങൾ കഴിയണം കാരണം ഭയങ്കര ഒരു എന്താണ്പറയ ഒരു സങ്കടം അങ്ങനൊക്കെ അറിയിക്കുമ്പോ നമ്മ വീട്ടിൽന്തെങ്കിലും മരിച്ചറിഞ്ഞപ്പ അവര്ന്നെ മരിച്ച ആരെങ്കിലും ഇങ്ങട്ട കത്താച്ച ഈ പറഞ്ഞ പോലെ ഒരു മാസം ചെലപ്പോ ഒന്നര മാസം അത്രയും ലോങ് ആയിട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്നത്തെ നമ്മളതൊക്കെ എന്ത് സുഖാണ് എന്ത് നടക്കണില്ല ഇവിടെ നട അതേ സെക്കൻഡുകൾ കൊണ്ട് മറ്റുള്ളവര അറിയുന്നുണ്ടല്ലോ വളരെ നല്ലൊരു കാലഘട്ടം തോന്നിപ്പോ വനെ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടീട്ട് ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചിട്ട് അങ്ങനെയൊക്കെ എത്ര എത്ര മാർഗങ്ങളാണ് ഇപ്പോഓരോ വിവരങ്ങള് നമുക്ക് അറിയാന് ന്യൂസ്യിട്ടന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ എന്ത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ അപ്പക്കെ അപ്പൊ നമ്മള് ന്യൂസിലൂടെക്കെ അറിയല്ലോ
ഓ തീർച്ചയായും അത്ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി കാല കാലഘട്ടത്തില്ൽ നമ്മുടെ ഈ സന്ദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട്ണ്ടായ ര രണ്ടായിരം മുതൽ ഇപ്പോഴത്തെ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഈ ഒരു ഈ ഒരു ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ഗ്യാപ് ഉണ്ടായത് മാറ്റങ്ങൾ വളരെയേറെ വലുതാണ് കാരണം എന്തെന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമുക്ക് എന്തൊരു സന്ദേശം അറിയണെങ്കിൽ ഒ ഒറ്റ ക്ലിക്കിലോ അല്ലെങ്കിൽ ഒറ്റരു വോയിസിലോ അല്ലെങ്കിൽ ഒറ്റരു മെസ്സേജിൽ നമുക്ക് എല്ലാം അറിയാവുന്ന സമ്പ്രദായമാണ് ഇപ്പോഴത്തെ കാലഘട്ടം മുന്നിലേക്ക് വന്നു കാരണം ഇപ്പോഴത്തെഹ്സി സ്റ്റംന്ന് പറഞ്ഞാൽ വളരെയേ വലിയ വലിയ രീതിയിലുള്ള എല്ലാ സൗ സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് നമ്മ എന്ത അറിയണമെങ്കിൽ ഇ നേരം കൊണ്ട് നമുക്ക് അറിയാൻാധിക്കും നമ്മുടെ വിദേശ രാജ്യങ്ങളിലാണെങ്കില പ്രവാസികളാണെങ്കില എല്ല നമുക്ക് വളരെയേറെ ഉത്തമമായ ഒരു കാലഘട്ടം ത്തില നമ്മളിപ്പോൾ ജീവിക്കുന്നത് അഹ് അതിന്‌ നേരെ നമുക്ക് വളരെ സന്തോഷമുണ്ട്.
ഉം പക്ഷെ ഇതിന്റെക്കെ എന്താച്ചിട്ട ഇപ്പത്തെ കുട്ടികൾ ഈ മൊബൈൽ ഫോൺ വഴിയല്ലേ നമ്മള അധികം അറിയേണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ ഇപ്പോ തലമുറ ഭയങ്കരമായി ഒരു ഫോണിന് അഡിക്റ്റണ്. കാരണം അവർക്ക് ഫോണില്ലാതെ ഒരു സമയം നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതിന് ഫോണിന്റെ ഉപയോഗം വളരെ അധികം കൂടിയിരിക്കുന്നു ഇപ്പത്തെ കുട്ടികളുടെരുത്ത്. ഭക്ഷണം കഴിക്കണെങ്കിലും ഇതു കാരണം വലിയരുടെ അടുത്ത് തല്ലേ കാണുന്നത് അവർ ന്യൂസ് കേൾക്കുന്നത് കേൾക്കുന്ന പിന്നെ സ്വാഭാവികമായി ഇവരെ കയിക്കാണ്ട് എത്തും ഫോണ് പിന്നെ അവര് ആഹ് ഒരു ഫോണിന് അഡിക്റ്റ് ആണ്. ഭക്ഷണം കഴിക്കാന് ഉറങ്ങാന് എല്ലാത്തിനും അവർക്ക് ഫോണ് വേണ്ട ഒരു ആവശ്യമാണ്. ഒനോക്കുമ്പോ ഫോണൊക്കെ വളരെ നല്ലൊരു ഇതാണ് സന്ദേശം അറിയാൻ നമ്മുക്ക്. സുഖവിരങ്ങൾ അന്വേഷിക്കാനൊക്കെ പക്ഷെ കുട്ടികള അടുത്താണ് അധികം. ഇപ്പോ ഫോണ്. കാണ്ന്നത് അത് അവരുടെ ഭാവിയിലൊക്കെ കണ്ണിനെ തലച്ചോറിനെ അവര വളർച്ചക്കെന്നെത് ബാധിക്കും. ന്നൊക്കെയാണ് ഇപ്പോ പറയുന്നത് എത്ര കുട്ടികൾ കണ്ണിന് ക്യാൻസർ ഉണ്ട് ഇങ്ങനെ. ഫോണിന്റെ ടെലിവിഷന്റെ അമിത ഉപയോഗം കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ട്ട്
ഓ തീർച്ചയായും ഏ എന്ത് സാധനം ഉപയോഗിക്കുകയാണെങ്കിലും അതിനൊന്നല്ലെങ്കിൽ ഒരു ഏഹ് ഒരു സാധനത്തിനും രണ്ട് കാര്യങ്ങള്ണ്ടാവും നല്ല കര്യവും ഉണ്ടാവും അതിന് ദോഷപരമായിട്ടുള്ള കാര്യവു അത് അതുപോലെ തന്നെ. നമ്മുടെ ഈ മൊബൈൽ ഉപയോഗം മൊബൈലിന്റെ ഉപയോഗം തന്നെ ഇവിടെ കുട്ടികൾ ലങ്ങളിലെ കുട്ടികൾ രാവിലെ ആയാല് സ്കൂളിലേക്ക് പോയതിന് ശേ ശേഷം പിന്നെ അവർക്ക് വൈകുന്നേരമാവാൻ താല്പര്യമാ കളിക്കാനും മറ്റും ഉല്ലസിക്കാും വേണ്ടിയവർ. സമയം ചിലവഴിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികൾ. സ്കൂൾ വിട്ടതിന് ശേഷം അവരുടെ ഫോൺ ഉപയോഗിച്ച് അവർ ഗെയിം കളിക്കുകയും ഫോൺ ഉപയോഗിച്ചാട്ട് ഇൻസ്റ്റഗ്രാമും മറ്റെല്ലാ ഏഹ് സോഷ്യൽ മീഡിയയിലുൾ അവർ അടിറ്റായി. കൊണ്ട് അവൾക്ക് പുറം ലോകത്തിലെ പുറം നമ്മുടെ നാട്ടിലെ അവസ്ഥയിലന്നും നമുക്കൊന്നും അറിയാതെ. ചിലപ്പം പ്രത്യേക ഇറങ്ങുമ്പോഴായിരിക്കും ഇത് എവിടുത്തെ കുട്ടിയാണെന്ന് പല വയസ്സായ ആളുകൾ നമ്മോട് ചോദിക്കും. അതിന്റെ വില മനസ്സിലാവും ഇത് എന്താണ് ഇതിന്റെ ഇന്റെ ഉള്ളിലുള്ള അവ അവസ്ഥനുള്ളത് നിങ്ങള അവിടെക്കെ ഇങ്ങനെ എന്തൊക്കെയാണ്.
ഇവിടെക്കെ അങ്ങനെ തന്നെ കുട്ടികൾ സ്കൂൾട്ട് വരുന്നോട് കൂടെ ഫോണിന് ഇവിടെ എത്ര ആൺകുട്ടികളൊക്കെ അധികം വന്ന എന്താ പന്ത് കളിക്കാന് ആ ഒരു മൈൻഡില സ്കൂൾട്ട് വരുന്നത് ഓട് കൂടെ ചായ കുടിച്ച് പിന്നെ പന്തളി പന്തളി ഗ്രൗണ്ടിൽ അവടെ ഇന്ന് ഭയങ്കര തിരക്ക് ഇപ്പ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നോ കൂടെ തന്നെ ഇടക എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒത്തുകൂടി അല്ലങ്കിൽ ഷെഡിലിരിക്കെ പിന്നെ ഗെയിം ഫയർ ഗെയിം അങ്ങനൊക്കെയുള്ള ഓരോെഗ യി ഗയിമിൽലാണ് ഇപ്പഴത്തെ കുട്ടികൾ അഡിക്റ്റ് ആകുന്നത് കാരണം അവർക്ക് കളിക്കാനോ പുറത്തു പോ ഒന്നും താല്പര്യമല്ല നാട്ടിലത്തെരു കാര്യങ്ങളൊന്നും അവരറിയില്ല അ അതും കൂടെഈ ഫോണിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ആക്കാര് അവർ അറിയുന്നത് ആ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്ന്ണ്ട് പണ്ട്ന്ന് പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ഒരു നാട്ടില് പുതിയ ഇതൊക്കെ വരികയാണെങ്കിൽ എല്ലാരും പാടെ അവിടെ പോയി നിൽക്ക കാണാൻ നിക്ക ആ ഒരു മൈ മൈൻടയിരുന്നു ഇപ്പൊ കുട്ടികൾക്ക് അതിനൊന്നും ടൈംമില്ല അവര് ഒന്നിച്ചിരുന്ന് ഗെയിം കളിക്കാന് റീൽസ് ഷെയർ ചെയ്യ റീൽസ് കാണ അങ്ങനൊക്കെള്ള ഒരു മന്റന്നെയാണ് ഇവിടെ ഒരു കുളൊക്കെ ഉണ്ട് അടുത്ത് ആദ്യ കാലങ്ങളിൽ അതിൽ എത്രയോ കു കുട്ടികൾ ഇങ്ങനെ ചാടാനും കളിക്കാനൊക്കെ വന്നിന്നു ഇപ്പൊ ഒന്നും അങ്ങനെ അതൊരു ഉപയോഗശൂന്യമായി കിടക്കാൻ തന്നെയാ പറയാം അങ്ങനെ അധികം ആരും അങ്ങോട്ട് വരില്ല കുളിക്കാനും കുട്ടികളൊന്നും അത് വല്ലാത്തൊരവസ്ഥയാണ്
ഓ തീർച്ചയായും ഞാനിതിങ്ങനെ കേൾക്കു ഇപ്പൊ ന്റെ പണ്ട് ആലോചിക്കുകയാണ് അന്നുണ്ടായിരുന്നത് നമ്മള് ഈ കാല അപ്പോ സ്കൂൾ വന്നാൽ നേരങ്ങൾ പാത്ത പോയി പാഴത്ത നമ്മ ഗ്രൗണ്ട് ഈ പാടത്തേക്ക് പോകുന്ന സമയത്ത് പലരും കൃഷി ചെയ് മാവായയാലും അപോലെന്നെ ചക്ക ആയാലും പഴങ്ങളായാലും എല്ലാ പഴങ്ങളിൽ നിന്ന ഞങ്ങൾ ഓരന്നങ്ങൾ കല്ലെറിഞ് വീഴത്തുമ്പോൾ അതിന്റെ ഉടമസ്ഥ ങ്ങളെ ആട്ടുന്നതും മടിയടുത്ത്ടുന്നതൊക്കെ വളരെയേറെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് അതൊന്ന് ഇപ്പോഴത്തെ ഈ എന്താ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് അതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ മൊബൈലിന്റെ ഉപയോഗം വളരെയേറെ ബുദ്ധിമുട്ടാണ് എ എന്ത് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ചെറിയരു ബുദ്ധിമുട്ട നമുക്ക് മൊബൈലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങവിടെ ഇങ്ങനെ എന്താ എന്ത ഉണ്ടട്ടുണ്ടോ
ന്നെ ഇവിടെതന്നെ അടുത്തൊരു കുട്ടി ഇതേപോലെ ഫോണി അഡിക്റ്റ് ആയിട്ട് കാരണം അവര് പുറത്തൊക്ക് കുട്ടികൾ ഇറക്കുന്നില്ല അധികം എന്താ ഇങ്ങനെ മണ്ണി കളിക്കോളൂ ചളി ആവുള്ളൂ എന്നുള്ള ഒരു മൈന്റില് കുട്ടികളെ പുറത്ത കറക്കെ പിന്നെ കുറച്ച കുട്ടിക്ക് തന്നെ വാശ ആയി പുറത്തേക്ക് ഇറങ്ങും പിന്നെ അവർ നിർബന്ധിക്ക തുടങ്ങും കുട്ടീനെ പുറത്ത് പോയി കളിക്കെ അപ്പൊ കുട്ടി കുട്ടിക്ക് താല്പര്യമല്ല കുട്ടിക്ക് പുറത്ത് കളിച്ച ശീലം അതൊന്നുമല്ലോ ചെറുപ്പത്തിലെ ഫോണ് വണ്ടിരുന്നിട്ട് പിന്നെ ഇപ്പൊ ആ കൂട്ടി ഒരു കോ കണ്ണിന ഒരു സൈഡക്ക് നങ്ങിട്ട് അ ഒരു നോക്കുമ്പോ തന്നെ ഒരു മറുകണ്ണ് കോങ്ങണ് ആ ഒരു രീതിക്ക് കണ്ണെത്തിയിട്ടുണ്ട്. ഇപ്പ അത് അവര് വലിയ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച അപ്പ കോയമ്പത്തൂര ദൂരെ ദൂര സ്ഥലത്ത് മധുര അവിടെയൊക്കെ പോയി കളിക്കുമ്പോഴും കൂട്ടിക്ക് കണ്ണിന് ഓപ്പറേഷൻ വേണം ഫോൺ കണ്ട കണ്ട് കണ്ണിന തന്നെ എന്താ ഉള്ളിൽ കേട് വന്നിട്ടുണ്ട് അതാണ് ഇങ്ങെ ചെറുപ്പത്തില് നിങ്ങള് ഫോൺ കൊടുക്കരുത് അതൊക്കെ രക്ഷിതാക്കളന്നെ പാകത്തിന് ഫോണെ ഉപ ഉപയോഗിക്ക അധികായ പിന്നെ കുട്ടികൾക്ക് ഇങ്ങമായ പ്രശ്നങ്ങൾ വരുന്നത് ക്കെ പറ ഡോക്ടസ് കൊറ ചീത്ത പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം കുട്ടിക്ക് വെറും ഫോണ് കൊടുത്തു ശീലായി പിന്നെ കുട്ടി പുറത്ത് കളിക്കാൻ ഒന്നും പോകുന്നില്ല ഫോണിലെ സ്കൂളിൽ തന്നെ ഭൂൾ ഫോൺ ടാബ് ഈ ഒരു തന്നെ കേട് കേടു വന്ന ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൂടിയാണ് എന്നൊക്കെ എന്നന്നെ പറഞ്ഞ് ഇവിടെ അടുത്ത് എല്ലാരും പറഞ്ഞിരുന്നു. കുട്ടികൾ അധികമായി ഫോൺ ഉപയോഗിക്കണ കാണുമ്പോൾ ഇനി വങ്ങി വോക്ക കൊണ്ടുപോ ഇങ്ങനെ എപ്പോഴും ഫോണ് കൊടുക്കരുത്. കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ്
ഏ അത് ശരിയാണ് അത് ശരിയാണ് ഏ ഈ ചെറിയ കുട്ടികൾക്ക് നമ്മള് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പണ്ട് ചെറിയ വളരെ ചെറുപ്പത്തിൽ അതായത് ഒരു വയസ്സ് പോലും തികയാത്ത ആ പ്രായത്തിൽ നമ്മള് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ടന്ന് ഫോണിന്റെ ഒരു ഫ്ലാഷോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ വെറുതൊ ഓണാക്കി വെച്ചിട്ട ഉണ്ടാവുക അത് കണ്ട് ആ കുട്ടി ഭക്ഷണം കഴിക്കുകയും പിന്നീട് തലമുറ ഇങ്ങനെ മാറും അതായത് ആ കുട്ടിയുടെ പ്രായം ഇങ്ങനെ കൂടുമ്പോൾ ഇതെന്താണ് ഇതിന്റെ ഉള്ളിൽ എന്താണ് നോക്കിട്ട് അത് കാണുകയും പിന്നെ ഓരോന്നോരോന്നും മാറ്റുമ്പോൾ പലതും കാണുമ്പോൾ ഇനി എന്താണ് അടുത്തത് അതിന്റെ അടുത്ത എന്താണ് കുട്ടിക ഇങ്ങനെ ആകാംക്ഷയോടെ കുട്ടിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ല എന്നുള്ളത് ആ കുട്ടിക്കും നമുക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാം കൊണ്ട് ഇതരു ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക്തി ഇത് കാരണം പല അസുഖങ്ങ ഇതിന് വരെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പല മേഖലകളിലും ഇതിനായിട്ടും വരെ ഡോക്ടർമാർ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങ ഇത്രയില്ല പക്ഷെ ഇപ്പോ കണ്ടുകൊണ്ട് വിദ്യ കുട്ടികൾക്ക് എന്തെല്ലാം ഉണ്ടോ
ആ ഓക്കേ ശരിട്ടോന്നാ ഇതിനെ കുറിച്ച് പറനി പറയണ്ട ഞാൻ പിന്നെ വിളിക്കണ്ടണ്ട് കേട്ടോ കൊ പറഞ്ഞാ കഴിയാത്ത അത്ര ഉണ്ടോ?